കേക്കാലോ ല്ലേ? ആഹ് കേക്കാം കേക്കാം ആഹ് എന്നാടുക്കുവായിരുന്നു?
ഞാൻ ദേന്റെ പണിയൊക്കെ തീർന്ന് വരുന്നുള്ളു കഴിച്ച് ഇങ്ങനെ പാത്രം കഴുകാൻ തുടങ്ങുവാ ഉം
അതെന്നാ ഇത്രയും താമസിച്ച എന്നും ഇത്രയും താമസ് യ്യോ
എന്നും ഇത്രയും താമസിക്കത്തില്ല ഇന്ന് വന്ന് കഴിഞ്ഞപ്പോത്തേനും കൊറച്ച് ചക്കപ്പഴം കിട്ടിയായിരുന്നേ അത് കണ്ടപ്പം ഒരു ഇലയട ഉണ്ടാക്കാൻ ഒരാഗ്രഹം വന്നു അപ്പൊ അങ്ങനെ അത് ഉണ്ടാക് ഉ കഴിച്ച് വന്നപ്പത്തേനും ഇത്ര സമയാ യി പോയിന്ന്
ഹാ ഹ ഉണ്ടാക്കി കഴിച്ചും കഴിഞ്ഞോ
ആ കയി ച്ചും കഴിഞ്ഞു
ആ അപ്പൊ നല്ല പണിയായിരുന്നല്ലോ ഹ ഹാ ഉം ആഹാ ഉം അപ്പൊ ചേട്ടനും കുഞ്ഞൊക്കെ കിടന്നോ
ആഹ് രണ്ടു പേരും കിടന്നു
ആഹ് ആഹ് ഹാ
ഒരാൾ അരമയ് ഒക്കത്തി ഇരിക്കുന്നു ഒരാള് നല്ല ഉറക്കത്തി
ഹ ഹഅത് കൊൊള്ളാം
അതെ ഞാനാണെ തയ്ച്ചിട്ടുള്ള ക്ലീനിങ്ങിലായിരുന്നു അല്ലേ രാവിലെ എഴുന്നേ
ആഹ് പിന്നല്ലേ ഏ ഇപ്പം തയ്ക്കാനും പോകുന്ന കൊണ്ട് ഒന്നും നടക്കലായിരിക്കുംല്ലേ?
ആ അതെ അതെ
ഉം ഹ അപ്പൊ ശനിയാഴ്ച അവധിയാണോ
അവിടെഎന്നും കടയുണ്ട് എല്ലാ ദിവസവും ഉണ്ട് പിന്നെ ശനി ഞയറ ഇല്ല അവധി ആയ കാരണം
ആ ഹ ഹ ആ അങ്ങനെല്ലേ ഉം അന്നേരം ഈ അട മാത്രമേ കഴിച്ചള്ളൂ അതോ വേറെ പനൽണ്ടാക്കിയോ
വേറെ കഞ്ഞിയക്കെ ഉണ്ടായിരുന്നു
ആഹാ
കഞ്ഞി ഉണ്ടായിരുന്നു രാവിലത്തെ കഴിഞ്ഞ ഉപ്പുമാവ് ഉണ്ടായിരുന്നു
ആ ഹാ
ഉം എല്ലാം ഉണ്ടായിന്ന് പിന്നെ ഇപ്പൊ ഇത് ഉണ്ടാക്കി വെച്ച കാരണം രാവിലെ- അവൻ കഴിച്ചില്ല അവന് അതിനു മുന്നേ ഒറ- ഒറങ്ങിയേ
ആ ഹാ ഹാ
പതിവില്ലാതായിരിയും അരിയും വെള്ളത്തിലിട്ടു
ആഹ് ആഹ്
ആരച്ചും വച്ചു അല്ലെങ്കി ഒന്നും ചെല ദിവസം ഒന്നും കാണത്തില്ല എന്തെലും നമ്മൾ പണിപ്പെടണം എന്തേലും രാവിലെ ഉണ്ടാക്കാൻ അപ്പ ഇവൻ പറയും എനിക്കു പൾണ്ട മതി അല്ലങ്കിൽ പൂരിമതി എന്നൊക്കെ പറയും ഇപ്പൊ ദോശയൊക്കെ ആണെങ്കി ഒയിച്ച് കഴിച്ചോളും അപ്പൊ അങ്ങനെ ഓർക്ക്‌ ദോശ ഇട്ടപ്പോ എന്ന അപ്പൊ കറക്റ്റ് അട ഈ അടയൊക്കെ ഇഷ്ടമാണേ
ആണോ ആ പിന്നെ സാരല്ല ആഹ് എന്തേലുംഒക്കെ കഴിക്കുവാണെ തന്നെ സമാധാനമുണ്ട് നിങ്ങള്
ഓ എല്ലാം കയി ക്കും പക്ഷെ ഒരു ഇച്ചിരി തിന്ന അതാ ഒരു കൊഴപ്പം
ആ ഇതും അതെ ആ രണ്ടോ മൂന്നോ വാ കഴിച്ച പിന്നെ വാതൊറക്കേല ഇവിടെ
ആ നമ്മള് വീട്ടില് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഇവനും കൂടുതൽ ഇഷ്ട്ടവേ പക്ഷെ കഴിക്കുന്ന അളവ് ഭയങ്കര കുറവാ അതെ അതെ അവിടെയും കുഞ്ഞിനു എല്ലാം കൊടുത്ത് പഠിപ്പിക്കണം എരിവൊക്കെ കൊടുക്കണം കേട്ടോ
തോള്ളൂ ഞാനാണേ എരിക്കണ്ടല്ലോ എന്ന് ഓർത്ത് നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കും
ആ അങ്ങനെ ചെയ്യുവേ ചെയ്യല് കുഞ്ഞിലെ തൊട്ട് നമ്മള് കറി കൊടുത്ത് ശീലിപ്പി വാണെങ്കിൽ പിന്നെ കൊച്ചിനായിട്ട് വേറെ കറി വെക്കണ്ടാരു ഇവിടെ വേറെ കറി വെക്കണം അവന്
ആ ഇവിടെ പക്ഷെ ഇപ്പം തന്നെ ഉണ്ടല്ലോ ഇവിടെ വെക്കുന്നെ എന്നാണോ ചാറുകറി ഇപ്പൊ തീയലാണെങ്കിൽ അത് അല്ലെ ചക്കക്കുരു, മാങ്ങ, മീൻകറി എന്നാണെലും അതിന്റെ ഒര് ഇച്ചിരി ചാറ് ഒഴി ഇളക്കി കൊടുക്കും. ആ എന്നിട്ടാ എരുവില് ഉ ഉ ഉ ഊന്നിങ്ങനെ വെക്കും. എ എന്നിട്ട് വാങ്ങി കഴിക്കും, ആ കാരി ഈ പറഞ്ഞ പോല മൂന്നാല് വായെ കഴിക്കുള്ളൂ. ഉം അതി കൂടുതല് കഴിക്കത്തില്ല അന്നാത് ഞാൻ നോക്കിട്ട് നെയ്യ് കൂട്ടി കൊടുത്താലും ഈ പറഞ്ഞ പോലെ രണ്ടു വായ കഴിച്ചാൽ പിന്നെ കഴിക്കേല്ല എങ്ങനെ കൊടുത്താലും ഇത്രേ ഉള്ളൂ. എന്നാ പിന്നെ ചെല്ലേണ്ടതൊക്കെ അങ്ങ് ചെല്ലുവാണെങ്കിലേ
അതെ അതെ.
ആദ്യൊക്കെ മറ്റേ മൊട്ട കൊടുത്തപ്പോഴത്തേക്ക് ഓക്കാനിക്കുവായിരുന്നേ ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ അ പ്പോം, മൊട്ടെയായിരുന്നുവിടെ. രാവിലെ അതപ്പോ ഇച്ചിരി മൊട്ട ഇങ്ങനെ അപ്പൊക്കെ വെച്ചു കൊടുത്ത ത്ത് ഇങ്ങനെ എന്തേലും കഴിച്ചു മ് ഉം ങ്ങനെ. എല്ല എല്ലാം കൊടുത്ത് ഹ് ഹ് ഉം എനിക്ക് തോന്ന് ഇപ്പൊ ഒട്ടും കഴിക്കത്തില്ലാ തീ കുറുക്കാ കഴിക്കാത്തെ റാഗി പൊടി ഒക്കെ ഉണ്ടേ അത്
ണമെന്നുല്ലല്ലോ കുറുപ്പ് അല്ലാതെ വേറെന്തെലും
എല്ലാം ഉണ്ട് വാഴക്കാപ് പൊടിയുടെയുണ്ട്. പിന്നെ നുറുക്കുഗോതമ്പു മേടിച്ച് കഞ്ഞി എണ്ടാക്കി അങ്ങനെ എല്ലാംണ്ട് ആഹ്
ഈ റാഗിയൊക്കെ കൊടുക്കാതെ വേറെ എന്തെിലും ഉരുട്ടിയോ പരത്തിയോ ഒക്കെ
ആഹ് ഹ് ഹ് ആ ഓ ഇന്ന് കുറുക്ക് കൊട് ത്ത ഒറ്റ തുപ് പ്പ എന്റെ മുഖത്ത ഒരു സൈഡ് മൊത്തവും കുറുക്കായിരുന്നു ഹ് മ് അതാണ് അതേപോലെ തന്നെ ഞങ്ങളാ ആ യാത്ര പോയപ്പോ ഇങ്ങനെ സ് സെർലാക്ക്‌ പ്പായി. ച്ച് എന്തെങ്കിലും കൊടുക്കണവല്ലോ നമുക്കിപ്പം കുറുക്കിക്കൊണ്ടിരിക്കാൻപറ്റില്ല ആ ഒഴിച്ചാ മതിയല്ലോ അത് അന്ന് എന്തോ വേറൊന്നും കിട്ടാഞ്ഞിട്ടാണോന്ന് അറിയില്ല. രണ്ട് മൂന്ന് സ്പൂൺ കഴിച്ചു. ഇവിടെ വന്ന് കൊടുത്തിട്ട് ചെ ജന്മം ചെയ്താ അത് ഒരു സ്പൂൺ പോലും കഴിക്കത്തില്ല.
ആ ഉം അതെ അതൊക്കെ ച് ഇങ്ങനെ സബ്സ്റ്റ്യൂട്ട് ആയിട്ട് എടുത്താ മതീനേ.
ആഹ് ആ അല്ല അത് വേണം. അന്ന് കഴിഞ്ഞാൽ പിന്നെ ഇന്നാ ഒന്ന് എടുക്കുന്നേ അപ്പൊ അത് പൊട്ടിച്ചും കൂടെ വെച്ചേക് ക്കുല്ലേ അപ്പൊ അതുംകൂടെ ഒരു ഇതിൽ പോണമല്ലോന്ന് ഓർത്ത് ത്തു. അങ്ങനെ പിന്നെ അത് ഇച്ചിരി പാൽപ്പൊടി കിട്ടി. ഇവർക്ക് അങ്കൻവാടിന്ന് പാല് പൊടി ഉണ്ടായിരുന്നു പിള്ളാർക്കേ അന്നേരം അതൊക്കെ വെച്ച് പാല് കുറുക്കി ഇതിലൊഴിച്ച് ക് കൊടുത്തപ്പോഴത്തേക്കും ഒരുവാതിന്നില്ല. തുപ്പി എറിയാരുന്നു. അപ്പൊ അത് തിന്നില്ലല്ലോന്ന് ഓർത്തൊണ്ട് ഞാൻ റാഗി കുറുക്കി കൊടുത്തപ്പം അതും തുപ്പിക്കളഞ്ഞു പിന്നെന്നെയാനാ ഒന്നും കഴിച്ചില്ല, പിന്നെ വൈകിട്ട് സന്ധ്യായപ്പം പിന്നച്ചിരി ചോറ് എട്ത്ത് കൊട്ത്ത്. അത് ഒരു മൂന്നാല് വായിക്കുണ്ടു അത
ആഹ് ഇവൻ ഇവന് പക്ഷെ കുഞ്ഞിലെ സെർലാക്കൊക്കെ കൊട്ക്കാര്ന്നു ഇവന് ട്ടമായിര്ന്നു.
ആണല്ലേ ആഹ് അ ആഹ കുഞ്ഞിന് ആദ്യമായിട്ടാ കൊടുക്കുന്ന അപ്പ യാത്രക്കെ പോകുമ്പോ ഈ ഹോട്ടലീന്ന് നമ്മളീ അപ്പൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ അതിലിൽ എന്തെ ഈസ്റ്റും അതും ഇതൊക്കെ ഒത്തിരി ഇടുന്നതല്ലേ നമ്മൾ വീട്ടിലണ്ടാക്കുന്നപ്പോം കടേകിട്ടുന്നപ്പോം തമ്മല് ന്ന ഇതൊരു വ്യത്യാസൊണ്ട്, ആഹ് അതുകൊണ്ട് അങ്ങനെ അവിട്ന്ന് കൊട്ക്കത്തില്ല അത് തന്നെല്ല ഏട്ടായീടെ കൂട്ടുകാരന്റൊര് കൊച്ചി തേപോലെ അവര് കടയിൽന്ന് അപ്പം എന്തോ വാങ്ങിച്ചു കൊടുത്തിട്ട് ഫുഡ് പോയ്സൺ ആയിട്ട് ഒരാഴ്ച ആശൂത്രിലൊക്കെ കെടന് ന് പറയീം ചെയ്തെ ഈ ഈ സ് ആഹ അന്നേരം അത്കൊണ്ട് ആ റിസ്ക് എടുക്കാതെന്ന സെർലാകേങ്കി സെർലാക്കെന്നും പറഞ്ഞിട്ട് അത് വാങ്ങിച്ച് അന്നേരം കൊട്ത്ത ഇപ്പം ഓരോ നേരം കൊട്ത്തപ്പം ഇ ചിരിയൊക്കെ കാക്കാ പൂച്ചന്നൊക്കെ പറഞ്ഞൊരു രണ്ട് മൂന്ന് വായിക്ക് കഴിക്കും. അത്രേ ഉള്ളൂ അങ്ങനെ പിന്നെ അന്ന്ട്ട് ഇന്നുണ്ടാക്കിയപ്പോഴാണെങ്കി അത്ര പോലും കഴിച്ചില്ല ഒ ച്ച് ഒന്നും കഴിച്ചില്ല. പിന്നെ ഞാൻ എട്ത്ത് വെച്ച് കഴിച്ചു. ഞാനതാ പറഞ്ഞേ
ആഹ് ഞാനും ഇതൊക്കെ തന്നെയായി
അതെ അതെ അതെ ചെലത് ഞാൻ തിന്നുമ്പോ എനിക്കത് ഇഷ്ടപ്പെടത്തില്ല അതെ ചിലത് എനിക്കത് ഇഷ്ടപ്പെടത്തില്ല അപ്പഴേ ഞ ഓ ഇത് കൊള്ളത്തില്ല അത് കൊണ്ട കൊച്ച് കഴിക്കാഞ്ഞേന്ന്. അപ്പൊ പിന്നേ എനിക്ക്. ഇഷ്ടപ്പെടുന്ന രീതിൽ ഉണ്ടാക്കും ഞാനും കൂടെ കഴിക്കേണ്ടതാണല്ലോ വെറുതെരത്തില അപ്പിച്ചിരി നെയ്യെ ഒഴിച്ച് അങ്ങോട്ടൊക്കങ്ങ് കുറുക്കും. ചെലപ്പോ ഇൻട്രസ്റ്റാ ചെലപ്പോ കൊണ്ട് കാടി തട്ടും. ഉം ചെലപ്പോഴക്കെ കൊള്ളാല്ലേ.
ആദ്യ ആദ്യൊക്കെ കൊള്ളാം പിന്നെ എല്ലായിടത്ത് കാടി.
ആ അതേന്നെ അതെ അതെ. ഉം, ആ എങ്ങനാണേലും കഴിച്ചാൽ മതി ഇതൊക്കെ ഉണ്ടാക്കണ്ടെങ്കി ഒരു മണിക്കൂർ. മെനക്കേടാ ഇത് തുപ്പിക്കളയാനാണെങ്കി എന്ന ത്ത് സെക്കൻഡ് മതി.
അതെ, അതെ, അതെ അങ്ങനെല ഒന്ന് കഴി ച്ച് കിട്ടിയാ രക്ഷപ്പെട്ടു.
അതെ, അതെ, അതെ, അതെ വല്യ പാടാണെ കഴിക്കാൻ.
അതെ, അതെ.
ഓ കയ്യേലൊക്കെ ഞാൻ ഇങ്ങനെ വെച്ച് കൊടുക്കുവേ, ആ ചെറിയ പീസായിട്ട് ദോശയൊക്കെ പക്ഷെ അതവിടിട്ട് കളി ആ, ഒരു കസേര ഉണ്ട് അതിലിട്ട് അടിക്കും പക്ഷെ വായിലോട്ട് വെക്കത്തില്ല, എന്നാൽ നിലത്തെ എന്തേലും ഒരു തരി കിടന്നാ ഒങ്ങിനെ ചൂണ്ട്‌ വിരലിന്ന് ചൂണ്ടിയെടുത്ത് എടുത്ത് വായി വയ്ക്കും. ഒറ്റ സെക്കൻഡ് പോലും വേണ്ട ആ കഴിക്കാൻ കൊടുത്താലൊന്നും പറ്റത്തില്ല. അതുപോലെ തന്നെ വെറൈറ്റിയ താഴേ നിന്നും മോളി ഇത് ഓരോ പല്ല വരുന്നേ രണ്ട് പല്ലില്ലേ എല്ലർക്കും ഞാന അങ്ങനെ കണ്ടേങ്ങന്നത്, എനിക്ക്
ആ, അല്ലല്ല ഒരു പല്ല് ചെലപ്പം ആ എല്ലാ പിള്ളേർക്കും ആദ്യം താഴേന്ന് ഒരു പല്ലേ വരുള്ളൂ അത് കഴിഞ്ഞിട്ട് കുറ കുറേ കഴിഞ്ഞിട്ട് അടുത്ത പല്ല് വരുള്ളൂ, പക്ഷെ വന്ന് വളന്ന് കഴിയുമ്പത്തേനും രണ്ടും ഒരു പോലിരിക്കും
ഒരുപോലെ ഇരിക്കും
അ, ആദ്യം ഒരു പല്ല്‌ വരും, മണ്ടേന്ന് ഇച്ചിരി ഇങ്ങനെ മുളപ്പു വരും പക്ഷെ അടിൽത്തെ പല്ല് പെട്ടെന്ന് വരും
ആ ഇത അതെ അടിൽത്തെ പല്ല് ഇച്ചിരി പൊന്തിയെ
ആ, അതിന്റെ കൂടെ തന്നെ ഇനി പെട്ടെന്ന് തന്നെ അടുത്ത പല്ലും കൂടെ വരും ഈ മണ്ടേലത്തെ പല്ല് ഇറങ്ങുന്നതിന് മുന്നേ. ഉം
കാണാൻ പറ്റത്തില്ല പല്ലു വരുവല്ലേ
അതെ, അതെ, അതെ, അതെ ഇനി അതിനേക്കാട്ടിലും രസവല്ലേ
ആ അതെ അതെ അതെ അയ്യോ അയ്യോ കൊള്ളാം
അന്ത
ഉം വേ പിന്നെ പാത്രം കഴുകി കഴി ഏ
പല്ലൊക്കെ വന്നില്ലേ
പല്ലും വന്നു ഒരു വയസാകാറും ആയി
അതെ
ഉം ഉം പിന്നെ അതെ ഒരു വർഷം ഉം ഉം അതാ പറഞ്ഞ എല്ലാം പെ പെട്ടെന്ന് പെട്ടെന്ന് ആ
ഉം ഉം
ഉം ആ എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തേണ്ടെ പ്രഗ്നന്റ് ആയി കുഞ്ഞായി ഒരു വയസ്സായി
തെട്ടുകെട്ടൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ
അതെ അതെ ആ അതാണ് ഇത്രയും നാളും മക്കൾ ഇില്ലാതിരുന്നപ്പഴ്ത്തേക്കും സമയം കടന്നു പോവാൻ ഭയങ്കര പാടായിരുന്നു ഓരോ ദിവസം എന്തോ പോലെ പക്ഷെ ഇപ്പഴോ ഒരു ദിവസം പോലും കാണുന്നില്ല
അതെ അതെ ഏത് ദിവസവാ അതെ ഒരു ദിവസം തെകയാത്ത പോലെ നമ്മക്കായിട്ടൊരു സ്പേസ് ഇല്ലാത്ത പോലെയൊക്കെ നീ നീച്ച് കഴിമ്പം
ഫുൾ ഡേ ബിസി ആയി പോയി
ഉം
ആ എന്നാലേ ഞാൻ വിളി ക്കാവേ
ആ
ആ ഓ ശരി ശരി ആ
ശരി ശരി